ഹലോ ഹലോ ഹലോ ആഹ് ആഹ് ക്ലിയറ് കൊറവാണ് ട്ടൊ അവിടെ ആ ഇണ്ട് ഇപ്പൊ കേൾക്ക്ന്നുണ്ട് ഹലോ
ഇയെടെ
അവ്ടെ റേഞ്ച് കൊറവ്ണ്ടോ? ഹലോ ഹൽ ആഹ് ആഹ് ഇപ്പം കേക്കുന്നുണ്ട്
ആ
എന്തൊക്കേണ്ട്
നല്ലതന്നെ അവ്ടയൊ
നല്ലതെന്നെ പനിയൊക്കേണ് അങ്ങനൊക്കെ പോവ്ണ്ട് എല്ലാർക്കും പനിയൊക്കേയ്രുന്നു ഉം ആഹ് ഒര് വൈറൽ പനി എല്ലാ എല് വീട്ടിലും എല്ലാര് ഉം ഈ വൈറൽപ്പനിയാണല്ലോ ഇപ്പോ വീട്ടില് എല്ലാവര്ക്കും ആഹ്
ഇവിടിം ഇണ്ടായിനി ഇപ്പൊ കൊറെയൊക്കെ മാറി ജലദോഷണ്ട്
ആഹ് ഇവ്ടെങ്ങനെ എനിക്കിപ്പോ നല്ല മാറ്റണ്ട് പിന്നെ ഒരാഴ്ച്ചേല് മൂന്ന് നാ ഏ ചെറിയാൾക്ക് മാറിട്ടില്ല അവൾക്ക് മരുന്നിന്റെ ഡോസ് കഴിയുമ്പോ വീണ്ടും വരും പിന്നെ പിന്നെ അയ്ന്റെ മൂത്താൾക്ക് ഇങ്ങനെ ഇന്നിപ്പോ സ്കൂള് പോയിട്ട്ണ്ട് കൊറേ ഒരാഴ് ച്ചോളായി സ്കൂള് പോയിട്ട് സ്കൂള് പറഞ്ഞയച്ചിട്ടുണ്ട് ആഹ് അതെ സ്കൂള് മൊടങ്ങു അതാണ് സ്കൂള് മദ്രസൊക്കെ മൊടങ്ങാണ് അതാണ് ബുദ്ധിമുട്ട് പിന്നെ ടീച്ചറ് വിളിച്ച് പറയേം ചെയ്തിട്ടുണ്ട് ആ ശീ മാറീച്ചിട്ട് പറഞ്ഞയക്കരുത്ട്ടോ ഇങ്ങനെ മറ്റുള്ള കുട്ട്യള്ക്കും വരാണ്
ആ എല്ലാർക്കുണ്ടല്ലപ്പം
ആഹ് ടീച്ചറിപ്പം ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞ് തിങ്കളാഴ്ച പറഞ്ഞയച്ചാതി പക്ഷെ അവർക്ക് കൊറച്ച് തല പൊന്ത്യാ പിന്നെ ഫോണ് കളിക്കാണ് ഉം അപ്പൊ പിന്നെ ഞാന് ഇവ്ടെ ആഹ് ആഹ് അപ്പൊ ഉം ഇന്നലെ വെ തലവേ തലവേദനിക്കുമ്പോ ഫോണൊന്നു എട്ക്കൂല പക്ഷെ തലവേദന ഇല്ല്യ തോന്ന്യാ അപ്പൊ കുട്ടി ഫോൺ ചോദിക്കാണ് അപ്പൊ ആ ഇവ്ടെ ഫോണിൽ കളി ച്ച്ന്നെ ഇര്ത്ത്യ നേരം അവിടെ സ്കൂൾ പോയിട്ടെ ന്തേലും പഠ് ടീച്ചർ പറഞ്ഞെ കേൾ മനസ്സിലാവാലോ
ആഹ് അത്
ആഹ് അങ്ങനെ സ്കൂക്ക് ടീച്ചറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ന്നായി കോട്ടെ ർന്നു ആഹ്
എന്താ ചായക്കൊക്കെ എന്താ ഉണ്ടാക്കിയേ
ചായക്ക് ദോശയാണ്
ഏ കറിയോ
കറി ബീപ്പ്
ഏ ബീഫ് കഴിഞ്ഞില്ല
ഇല്ല ഇല്ല കഴിഞ്ഞിട്ടില്ല അയ്ന് പനിയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല
ആഹ് ഫ്രിഡ്ജിലയിരുക്കുല്ലേ
ആഹ് അതെ ബ്രിഡ്ജിൽ വെച്ചാണ് ആ
ഉച്ചകൊക്കെ എന്താ ഉണ്ടാക്ക്ണെ ബീഫ്ന്നെ
ആഹ് ബീഫ് തന്നെയാണ് ഇനിയിപ്പോ ഒരു ബീഫ് അങ്ങോണ്ട് വെച്ചിട്ടുണ്ടേ ഇനിപ്പോ ഉ വേറൊന്നുല്ല ആ എന്നെ അവിടെ എന്താണ് ആഇന്ന് വെള്ളിയാഴ്ചയാണല്ലോല്ലേ പറഞ്ഞ അ
ആ വെള്ളിയാഴ്ച സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാറില്ലേ
ആ ഉണ്ട് ചെങ്ങനെ വെയ്യായി ഒക്കെ ആയകാരനെ
ആഹ്
ആക്കും വയ്യായ കാരണം ഉം ദിവസം പോവ്ണൊന്നും അറിയൂല്ല കൊറെ ഞങ്ങക്ക് പനി വന്നിട്ടെന്നെ എത്ര ദിവസായി പ്പൊ ഒരാഴ്ചൊക്കെ ആയിട്ടുണ്ടാവും വെള്ളിയാഴ്ച തന്നെഞാങ്ങള് എന്തേലും സ് പെഷ്യല് ഉണ്ടാക്ക്ണ്ട് പക്ഷെ ഇന്ന് വെള്ളിയാഴ്ചന്നും ഓർമ്മല്ല ഒന്ന് ഉം അങ്ങനെ വയ്യാതായെല്ലാർക്കും തലവേദനിം പ നിയും നമൾക്ക് ഒന്നിനും ഒരു ഉം ചോറൊക്കെ എന്ന് വെച്ചാ ചോറ് ഇന്നാപ്പ ചോറിന്ന് വെള്ളം വെക്കുന്നത്
ഏ അപ്പൊ കഞ്ഞികുടുക്കലാ
ആഹ് കഞ്ഞി വെക്കും പിന്നെ ഹസ്ബൻറ് ഉണ്ടാകുമ്പോ പോലും ചമ്മന്തി ഉണ്ടാക്കി തരും അങ്ങനൊക്കെ ഓലല്ലെ അടിച്ച തുടക്കലും പാത്രം കഴുകലും എല്ലാ ജോലി ഓലെന്നെ ചെയ്തത് ആഹ് എന്നെക്കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല തല പൊന്തില്ല അത്രയും തലവേദന അപ്പൊ ന്നോട് നിങ്ങള് ഈ പണിയൊന്നും എടുക്കണ്ട അവിടെ കടന്നോ ഞാൻ എടുത്തോണ്ട് ഓലെ എല്ലാതും ഓലാ ചെയ്തത് രണ്ടു ദിവസായിട്ട് എല്ലാ പണിയും ഓല ചെയ്തിന്ന്
ഏ ഒരു സമാധാനല്ലേ
ആഹ് ഉണ്ടാവുമ ഒരു സമാധാനാണ് ആഹ് ഉം
ഇന്ന് ഇവിടെ വെള്ളിയാഴ്ചയിട്ട് നെയ്ച്ചോർ വെച്ചക്കാ
ആ അപ്പൊ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയോ പത്തുമണി ആയല്ലോല്ലേ എന്റെ രാ അല്ലേ ഇൻ്റെ രാവിൽതും ചാ യപ്പണിന്നെ കഴിഞ്ഞിട്ടിപ്പം പിന്നെ ഒന്നും പാത്രം കഴി ഒന്നും കഴിഞ്ഞിട്ടില്ല
ഏ ഇന്റെ ഉമ്മ ഉമ്മന്നെല്ലാം ഉണ്ടാക്കല് ആഹ്
ഇവിടെപ്പ ഞങ്ങള് സ്വന്തം സ്വന്താണ് വീട്ടിലെ അപ്പൊ ഞമുക്ക് തല പൊന്തിയാ പിന്നെ ഓരെ കിട്ടൂല ട്ടോ ഇല്ലെങ്കി പിന്നെ എല്ലാം ചെയ്തു തരും ഇതിപ്പോ ഞാൻ പണിയെടുക്കുന്ന വേണ്ട ഭൂമിന്ന് ഈ ഭാത്തക്ക് വന്നിട്ടില്ല
ഉം ആ
പിന്നെ കുക്കിങ്ങ് ഒക്കെ അമ്മ ആയിരിക്കുലേ
ആ ഞാന് പഠിക്കുകയാണ് അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടെയുള്ളൂ
ഏ പ്ലസ് ടുവിൽ എങ്ങനെ മാർക്കൊക്കെ ഉണ്ടായിരുന്നാ
ആ ഫുൾ എ പ്ലസൊക്കെ ഉണ്ടായിരുന്നു
ആ ആ
ഉ അപ്പൊ പോയി വണ
വീട്ട ആ
അങ്ങനെ
ഇനി എന്താ പഠിക്കുന്നത്
ഇനി ഡിഗ്രി ഡിഗ്രി പോണം പിന്നെ പി എസ് സി നോക്കണം എന്നുണ്ട് കൂടെ കിട്ടോന്ന് അറിയൂല പി എസ് സി ആയൊണ്ടേ എല്ലാരും ഭയങ്കര കോമ്പറ്റീഷണൽ എക്സ് എക്സാം അല്ലേ
ആ അതെ
ഉം അപ്പൊ അങ്ങനെ
ക്കെയുണ്ട്
വീട്ടില് ഉമ്മ ഉപ്പ രണ്ട് അനിയത്തിയ അയാള് ഒരാ ഇവിടെയും സ്വന്തം വരന്നെ
ഏ ആ ആ ആ
അവിടെ നിങ്ങൾക്ക് എത്ര മക്കളാ
ആ ഇപ്പ നാലാളാണ്
ഏ
വ വല്യ ആള് അത് ആ പെൺകുട്ടികൾ ചെറുതാണ് ചെറുതിന് ഒരു രണ്ട് ഒന്നര വയസ്സ്
ഏ അംഗൽവാടി പോവാനായിണ്ടാവിലല്ലേ
ഇല്ലില്ല
അങ്ങനവാടിക്ക് എത്ര വയസ്സിലാ പോവാലെ
മൂന്ന് വയസ്സ ആവണ്ടേ രണ്ടര വയസ്സൊക്കെ ച കൊണ്ടോയാക്കും പക്ഷെ ഞാൻ രണ്ടര വയസില്ലോന്നും കൊണ്ടാക്കിയിട്ടില്ല
ഉം
ഇവിടെന്റെ അനിയത്തി രണ്ട് കൊല്ലം പോയേക്കണ് അങ്കനവാടിയില്
ഏഹ് ഇവിടെ ഒരു വർഷോ ആല്ലെ ഒരു വർഷ വർഷം അംഗനവാടി പറഞ്ഞയക്കും പിന്നെ പിറ്റിത്ത വർഷം സ്കൂൾക്ക് ആക്കും അങ്ങനെ
അങ്ങനെ കൃഷിയൊക്കെ ആ
രണ്ടര വയസിൽ അംഗൻവാടിയിൽ കൊണ്ടാക്കിയ പിന്നെ പിന്നെ രണ്ടു വർഷൊക്കെ നമുക്ക് അംഗനവാടി പറഞ്ഞായിച്ച ഇത് മൂന്ന് വയസാകുന് പിറ്റത വർഷം ആ ആ ക്ലിയർ ആയിക്കിട്ടും
സംസാരി സംസാരിക്കോ കുട്ടി
ഏ
സംസാരിക്കുവോ
ആ സംസാരിക്ക വെച്ചാല് ഉ ആ ഒരുവിധൊക്കെ കൊറെക്കെ സംസാരികും പിന്നെ ഓളെ പ്രായള്ള ആളുകളും ഇത്ര സംസാരിക്കൂല തോന്നുന്നുണ്ട് പക്ഷെ കുറേ ഒന്നും മനസ്സിലാവൂല്ല എന്നാ കുറെയൊക്കെ നന്നായിട്ട് മനസ്സിലാവും ചെയ്യും
ഏ ഇവിടെന്താരി അങ്ങനെ ല്ലാതെ സംസാരിക്കൂലേനി. ഇമ്മാ ഇപ്പാന്ന് വിളിക്കുന്നല്ലാതെ.
ആ
വേറെ ഒന്നും വർത്താനം പറയൂ വേളി. പിന്നെയും, അംഗലവാടി കൊണ്ടാക്കിയപ്പോ കൊറേ റെഡിയായി. എല്ലം പഠിച്ചു വേണ്ടാത്തും എല്ലം പഠിച്ചു.
ആ ഒക്കെ പഠിക്കും മറ്റുള്ള കുട്ടികള കൂടെ കൂടുമ്പോളെയ് ഹ ഹ
ഹമ് ഇപ്പൊ ഇമ്മാനെ ഇമ്മാന്റെ പേരാ വിളിക്കല്. ഹഹ അതെന്നെ വിളിക്ക്യ. എന്താ എന്താ നിക്ക് പറഞ്ഞ കേക്കിണ്ല്ലെ ചോയ്
ആ ഹ ഹ ഹ
മം കൃഷിയൊക്കെ ഇണ്ടോ അവിടെ.
ഹമ് കൃഷിയൊക്കെ ഇണ്ടായിരുന്നു മുമ്പൊക്കെ പ്പൊ കൃഷിയൊന്നുല്ല. ഈ മയിലൊക്കെ ഇണ്ട് നന്നായിട്ടേ. മൈകൾ ആ മൈകളെയി അപ്പൊ ഒന്നും ഇണ്ടാക്കാൻ അയക്കൂല മ്മളെ ഒക്കെ നശിപ്പിക്കൊള്ളു. ഇങ്ങനെ എ റബ്ബർത്തോട്ടാണ് ഈ ഭാത്തൊക്കെ.
ആ ആ ആഹ്
കാടൊന്നും ഇല്ലല്ലോ അപ്പൊ കാട്ട് ന്നൊക്കെ ആള് ഇങ്ങനൊക്കെ പൊറത്തക്ക് വരാണിപ്പോ. മുമ്പത്തെമാരി കാടൊന്നും ഇല്ലല്ലോ ഇപ്പൊ എവുടിം.
ആഹ്
ഈ റബ്ബർ തോട്ടള്ളട്ത് മൈലുകൾണ്ടാവും തോന്ന്ണ്ണ്ണ്ട്.
ആ
ഇവരെ ശല്യം കാരണം നമുക്കൊന്നും ഇ ണ്ടാക്കാൻ പറ്റൂല.
റബ്ബർ ഇങ്ങള്താ ആ അതോ.
അല്ലല്ല ഞങ്ങള്തല്ല. ആ വേറെ അട്ത് ഞങ്ങളെ അടുത്തൊക്കെ നന്നായി കൊറെണ്ട്.
ഏ അങ്ങനെ
എന്താപ്പോ ഉം രാവിലെ ചായക്ക് ആ ഇപ്പം വെള്ളായി വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടേയിരുന്നു.
ഏ വേനൽക്കാലത്ത് ഇണ്ടാവലില്ല?
ഇല്ല വേനക്കാലത്ത് രണ്ടു മാസം.
ഏ
ഈ ര ലാസ്റ്റ് രണ്ട് മാസവും വെള്ളത്തിന് നന്നായിട്ട് ബുദ്ധിമുട്ടാവും. ഇനിപ്പോ വെള്ളൊക്കെങ്ങ് ഞങ്ങക്ക് മറ്റേ ലൈൻ വെള്ളം വെരും.
ആ ആ അയ് അയ്നങ്ങനെ പൈസ കൊടുത്ത് രണ്ടും ആ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങല?
നമ്മള് എടക്കുന്നേനൻസരിച്ച് ബില്ല് വരും.
ഏ
നമ്മള് അഹ് എത്ര എടുക്കുന്നെ അനുസരിച്ച് ബില്ല് വെര ഈ രണ്ടു മാസാണ് ആവശ്യംള്ളു അപ്പൊ ഈ രണ്ട് മാസം ആ നല്ല പക്ഷെ ഈ രണ്ടു മാസം തന്നെ എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പൈസ വെരും ഞങ്ങൾ കിണർക്ക് ഇട്ട് കൊടുക്കാണ് പൈപ്പ് അല്ലാതെ വെള്ളം എത്തൂല്ല കെണർക്ക് കെണർക്ക് അങ്ങട്ട് പൈപ്പ് ഇട്ടു കൊടുക്കും ആഹ് എത്രേം എടുക്കാം പൈസ അതേ പൈസ കൊടുക്കണം. മം അവിടൊക്കെ എങ്ങനേണ് വെള്ളംണ്ടോ?
വേനൽക്കാലത്തൊക്കെ വെള്ളണ്ട് അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനൊക്കെ ഉണ്ട്.
ആഹ് ഇന്റെ വീട്ടില് അങ്ങനേണ് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുണ്ടാവൂല്ല പക്ഷെ ഇവിടെ ഹസ് ബൻന്റെ വീട്ടില് നല്ല വെള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടാവും. ഉം ഇല്ലേ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഒന്നും നോക്കിയിട്ടില്ല തണുപ്പ് അല്ലേ നല്ല തണുപ്പും ആണല്ലോ ഉം എന്തോന്ന് റെഡായി കിട്ടണം, അത് തോന്നുന്നില്ല. പണിയ പണികളൊക്കെ എടുക്കാനറിയോ
ആഹ് കൊറെയൊക്കെ എടുക്കും ഞാൻ തന്നെ അടിച്ച് വാരി തൊടയ്ക്കലും പിന്നെ ചെറിയ ചെറിയ കുക്കിങ്സ് ഒക്കെ ചെയ്യും, പഠിക്കും ഉമ്മാന്റൊപ്പം നിന്നിട്ട്.
ആഹ്.
അങ്ങനെ തന്നെല്ലേ ഈ ഒഴവിൽന്നല്ലേ പഠിച്ചല്
ആഹ് അതിനൊപ്പെ ഇങ്ങനൊക്കെ തന്നെ പഠിക്കുള്ളു
ആഹ് എന്നാ വെച്ചാളിട്ടോ
ആഹ് ഓക്കെ
ആഹ് ഓക്കെ.